ഹലോ
അലിക്കൂത്തല
ആഹ സുഖലേ
സുഖം
ആ ഇവിടെയും അൽഹംദുലില്ല ഇങ്ങനെയൊക്കെ പോണ് ആഹ പണി ഓക്കെ പാത്രക്കണോ ആഹ്
പണി എടുക്കാത്തോണ്ട്
ഹലോ
മഴക്ക
ക്ലിയർ ആവുണ്ല്ലേ
മഴയേണ് ഇവടെ ഹലോ കേക്ക്ണ്ല്ലേ
ആഹ ഇപ്പൊ കേൾക്കാം
മഴയൊക്കെ അയോണ്ടേ തുണിയൊക്കെ ഉണങ്ങണത് ഇപ്പോളാ
ഓ അങ്ങനെ ഇന്നലാ ഇന്നലെ മഴെയ ത് കാരണം മഴ ഉണ്ടായിരുന്നു അത് കാരണം ഇന്നലെ ഉണക്കാൻ പറ്റ
ഉം കൊറച്ച് തുണികൾണ്ട്ക് ഒക്കെ മടക്കി കെണ്ടിരിക്ക്ണ് വൈകുന്നേരം ആയാ പിന്നെ മടിയവും
ആഹ്
വേണ്ടിന എടുക്കാൻ പോവാനുണ്ട്
ആഹ്
അപ്പ താഴെ ഉള്ളതാ മടക്കിയിട്ടുള്ളൂ മേളി പോയി എടുക്കാൻണ്ട്
അതെല്ല ഉം
അവിടെ പിന്നെ ഈ ഗ്യാസിന്റെ പ്രശ്നംക്കെ ഇണ്ടേ ഓ
സിന്റെ പ്രശ്നം കുഴപ്പമില്ല
അവട കിട്ടോ ഗസക്ക
ഗ്യാസ് കൊഴപ്പില്ല ഇതുവരെ വരിയാണി ചെയ വൈക്കോന്ന് തോന്നണ യ ഉസ്മാമ്മ ബുക്ക് ചെയ്തിട്ട് ഏഹ് കിട്ടില്ലന്ന് പറയണ്ടായി
ആഹ
അപ്പനെ അങ്ങടെന്ന് കൊണ്ടേയി
ഇവിടെ ഭയങ്കര ഷോർട്ടേജാണ് ഇവിടെ കിട്ടാ ഭയങ്കര കഷ്ടപ്പാടാ
ആഹ്
ഇബടെ ഷോപ്പിലെ ആവശ്യത്തിന് കിട്ടാൻ ഭയങ്കര പാടാണ്
ആഹ് അതാണ് ഹോട്ടലുകാർക്കൊക്കെയാണ് പണി കിട്ടണ്ത്
അപ്പൊ നമ്മുടെ ഏ ചുമന്ന കുറ്റി എടുത്ത് എന്തൊക്കെയോ
ആഹ് ആര്
കാലിക്കുറ്റിയൊക്കെ എടുത്തിട്ടേ
ആ അവര് ആ
ഉം ഭയങ്കര ബുദ്ധിമുട്ടാണ് ന്നാ തട്ടിം മുട്ടിം മ പോണ് ചിവിക്കേണ്ടേ ഉം
ആഹ് നിങ്ങള നേരത്തെ ഞാൻ പറഞ്ഞത് നിങ്ങളടെ മോളിൽ ഷീറ്റ് ഇണ്ടല്ലേ ഇട്ട്ടുണ്ടന്നല്ലേ
ആഹ് ആഹ്
ആഹ് അവിടെവെച്ചാളാ ഫുഡ് അന്ന്
ഉം ഉം
മേള്ല് ശീ വിരിച്ചിട്ടുണ്ടെങ്കിലും ഈ മഴ പെയ്ത് തുണിയൊക്കെ തണുത്ത് കിടക്കണായിരിക്കല്ലോ
ആഹ്
ഉണങ്ങാൻ പാടാണ്
ആഹ് അതന്നെ അപ്പൊ വെയിലൊള്ളിക്കണം ഇല്ലെങ്കി ഒരു മണം സ്മെല്ല് വരും
ഉം ഉം ഒണങ്ങാത്ത മണം ഉണ്ടാവും
മോളെപ്പ നേരെ വീട്ടിലോട്ട് തന്നെ വന്നു
ഇല്ല വിളിക്കാൻ പോണം വൈകുന്നേരം ഇവിടെ ഏഹ് നമ്മടെ വഴിയിലേക്ക് ട്രാവലറ് കേറുല്ല കുഞ്ഞു വഴിയായൊണ്ട്
ആഹ് ആഹ് ആഹ്
ഇപ്പൊ വഴിയില് വന്ന് വിളിക്കാൻ പോണം
അതെ അതെ മോ മോനാണാ ഇത്താത്താനെ വിളിക്കാൻ പോയത് പോണത് മോനാണോ ഇത്താത്താനെ വിളിക്കാന് മോന്നേ
ഏ ഇല്ല ഇക്കാ പോവും
ആഹ്
ഇച്ചിരി ദൂരം നടക്കണം
ആഹ് ആഹ് ആഹ് അപ്പൊ വണ്ടി വണ്ടിക്യോവും
നമ്മടെ റോഡിന്റെ ഫ്രണ്ടിലായിട്ടാണ്
ആഹ്
അപ്പൊ അവിടെ മെല്ല നടന്നു പോണം അപ്പ കുഞ്ഞിനെകൊണ്ട് പോക്കും നടക്കൂല
ആഹ്
പെക്ക വണ്ടിക്ക് പോയി വിളിച്ചോണ്ട് വരും
ആഹ് പിന്നെ വീട്ടിൽത്തെ വിശേഷങ്ങളെല്ലാം ന്നാള്
ഇവിടെ അൽഹംദുലില്ലാ സുഖം
ആഹ്
എവ്‌ടാ
ഞാൻ അന്നിട്ടത്
ആഹ് ആഹ്
ആഹ് അതെന്ത് പറ്റിയതർന്ന്
ആ കുട്ടിക്ക് കിഡ്നിയൊക്കെ പോയി ഇരിക്കയാരുന്ന് ഡയാലിസിസ് ഒക്കെ ചെയ്തൊണ്ടിരിക്കുകയരുന്നു
ആഹ് ആഹ്
ആഹ് കൊച്ചിന് കിഡ്നി ഫെയിലയർ ആയിട്ട് ആ കൊച്ചിന്റെ ഉമ്മാന്റെ കിഡ്നി എടുത്ത് വച്ചേക്കണായിരുന്നു അതിന്
ആഹ്
എന്നിട്ടും രശ ഉണ്ടായില്ല എന്നിട്ടും ട്രീറ്റ്മെന്റിലറുന്ന്
അതെ അല്ലെ
ഉഹ്ഹ്
കുമ്മാടെ കെട്ടി പോയി കൊച്ച്
ആഹ്
ഞാൻ ആരുടെയോ സ്റ്റാറ്റസ് ഇങ്ങനെ സ്റ്റാറ്റസ് ഇങ്ങനെ കണ്ടതാ
അപ്പൊ ഉളിയന്നുരുന്ന് കണ്ട് അയ്യു ഐ ആഹ് അങ്ങന ആഹ്ഹ് അപ്പൊ ആ കൊച്ചിന് എന്തോരം പ്രായം ഉണ്ട്
ചെറുതാണ് ഏഴലേട്ടില എങ്ങനൊയിയിരിക്കും പഠിക്കണം
ആഹ്
ഉഹ് പിന്നാഹ് അങ്ങനെയൊക്ക
ആഹ് എല്ലാം ഓരോ വിധി
അതെ
ആരൊക്കെ എപ്പളൊക്കെ എന്ന് പറയാൻ പറ്റില്ല ഞാനോ നീയോ അങ്ങനെയൊക്കെ
ആഹ് കറേ ട്രീറ്റ്മെന്റ് നോക്കിയയിന്
ആഹ
കൊറേം കൊണ്ട് നടന്നു ഇപ്പ അന്ന്ന്നാ സുഖല്ലാണ്ട് കിടന്ന സമയത്ത് തന്നെ ഇവിടെന്ന് കോഴിക്കോട് കൊണ്ട് പോയി അവിടെന്ന് ഇങ്ങട് പറഞ് വിട്ട് പിന്നേ കോഴിക്കോടക്ക് കൊണ്ടുപയി അവിടെ വെച്ച് മരണപ്പെട്ടു പിന്നെ വേറെന്താ ഹലോ
ഹലോ കേക്കാലോ
ആഹ് ഇപ്പൊ കേൾക്കണ്ട് ഇപ്പൊ കേക്കണ്ട് നേരത്തെ കേക്കണ്ടയില്ല
മ്മ്ഹ്ഹ്
റേഞ്ച് കട്ടവണുണ്ടെന്നു തോന്നുന്ന് മഴക്കാറുണ്ട അവിടാ
മഴക്കാറ് ആഹ് ചെറുതായിട്ട് മൂടി നൽക്കണ് വെയിലില്ല
ഉഹ് ഇവിടെ അതുതന്നെ നല്ലൊരു വെയില് വന്നിട്ടില്ല
അതെന്നെ
പിന്നെ എന്താ വിശേഷം
വൈകിട്ടത്തേക്ക് ഇണ്ടാക്കുവൽ ഇണ്ടാ
ആഹ് വൈകുന്നേര്ത്തേക്ക് മോൾക്കെന്തെങ്കിലും വരുമ്പം ഇണ്ടാക്കി കൊടുക്കും ഉമ് മടിയായിട്ട് ഇരിക്കേന്ന് ഇവിടാ വറപൊരിയൊക്കിരിപ്പിണ്ടല്ലാ
ആഹ്
അതന്നെ കൊടുക്ക വെച്ചിരിക്ക്ന്ന് മടിയ രാത്രി ഉമ് പ്രോപ്പറായിട്ട് ഒറക്കം കിട്ടുന്നു അതാണ് പ്രശ്നം
ഓ നിങ്ങ അതെന്ത് പറ്റി
മോന് അ ഒറങ്ങി തൊടങ്ങുമ്പത്തേക്കും മോനെ എണീറ്റ് വരും
ഹ് ഹ ഹ ഹ ഹ എല്ലാരേം പ്രശ്നാണ് എല്ലാ മമ്മീസിന്റേം
ഉമ് ഉമ് ഉമ് ആഹ്
അപ്പൊ പിന്നെ പകല് കെടത്തി ഒറക്കര്ത് വൈകി ഉച്ചക്കൊക്കെ കെടത്തി ഒറക്കാ രാത്രി കെടത്തിയൊറക്കണം അല്ലേ
പകല് ഒറങ്ങിയാലും ഒറങ്ങില്ലേലും രാത്രി ഒറങ്ങൂലേ
ഇവന്മാര് നമ്മളെ കളിപ്പിക്ക്ന്ന്
ഉമ്
ആഹ്
കളിച്ച് ഒച്ചപ്പാട്
മോളെ സ്ക്കൂളിൽ വിടണ കാരണം നേരത്തെ എണീക്കണോല്ലേ
ഉമ് അതൊര് അഞ്ചര അഞ്ച് മണിയൊക്കെ ആകുമ്പത്തേക്കും എണീക്കണം എന്നാലാണ് മണിയാകുമ്പത്തേക്കും അവളെ എണീപ്പിക്കാൻ പറ്റുള്ളൂ
ആഹ്
ഞാനെണീച്ച് ഉമ്മച്ചി ഫുഡൊക്കെ ആക്കിട്ടുണ്ടാവും രാവിൽത്തെ ചോറും പിന്ന മോൾക്കെന്നാന്ന് ഉള്ള ചോറും രാവിൽ ത്തെ പുട്ടും കറിയും
ആഹ്
പിന്നാ സ്നാക്സും ലഞ്ചൊക്കെ എടുത്ത് ബാഗൊക്കെ പാക്കെയ്തിട്ടോളെ വിളിച്ചെണീപ്പിച്ച് റെഡിയാക്കി വിട്ടാ
ആഹ്
രാത്രി എതൊരു നേരത്തെ കെടന്നാലും വൈകിയാണൊറങ്ങുള്ളു
അതന്നെ ഇത് വേറെന്താ
ഇപ്പ രണ്ടൂസ്ത്തെക്ക് ലീവ് വരുന്നുണ്ടല്ലാ
ആഹ് മുഹർ ത്തന്റല്ലേ
ആഹ്
രണ്ടൂസം കിട്ടോ ഓരോസല്ലേ
രണ്ടൂസം ഇണ്ടെന്ന് പറയിണ്ടായി അവിടാ ജ്യേഷ്ഠന്റെ കുട്ടിയള് വേറെ സ്കൂളിലാണ് പഠിക്ക്ന്ന്
മുസ്‌ലിം സ്കൂളായതോണ്ട് ചെലപ്പോ രണ്ടൂസംണ്ടായി
അപ്പറത്തേ ജേഷ്ഠന്റെ കുട്ട്യോളൊക്കെ വേറെ സ്കൂളിലാണ് പഠിക്കുന്നത്
ആഹ് ആഹ് ആഹ്
അവർക്ക് രണ്ടൂസം അവധിയിണ്ടെന്ന് പറഞ്ഞ്
അതെ ല്ലെ ആഹ്. കലണ്ടറ്ലവധിയും ആഹ് ആഹ്, കലണ്ടറ്ലെ അവധിം പിന്നെ ശരിക്കുള്ള ദിവസത്തിന്റെ അവധിം അങ്ങനെ രണ്ടു ദിവസം ചെലപ്പോ തരുവായിരിക്കും.
ഉം. കലണ്ടറ്ലവധി കാണിക്കുന്ന മുഹറം പത്തിനാണ്.
ആഹ്
ആഹ് ഞങ്ങള് കഴിഞ്ഞ വസം എടപ്പള്ളിയില് പോയിട്ടുണ്ടായി
അതെ ല്ലേ ആഹ്
ആ എടപ്പള്ളി മോളില് ഒരു ഓഫറിന്റെ ഇത് വന്നി
ആഹ് അന്ന് വീഡിയോ കണ്ടാര്ന്നു.
ഞാൻ പോയിട്ടുണ്ടായിന്നു അന്ന് ഓഫീസിക്ക്
ആഹ്
കൊഴപ്പല്ല കൊറച്ച് സാനങ്ങളൊക്കെ പർച്ചേഴ്സ് ചെയ്തു.
ആഹ്
ആവശ്യമുള്ളവർക്ക് അവിടെ ചെന്ന് കഴിഞ്ഞ നല്ല വർത്താണ. പിന്നെ ഈടൈപ്പർ ബാഗ് ഞാൻ മേടിച്ചിട്ടില്ല. ആ ഞാൻ പൊറകെ തൂക്കിടുന്ന ഒരു ബാഗ് മേടിച്ച്
ആഹ്
മോൾടെ ഹെയർ ആക്സസറീസും പിന്നെ അയ്ക്ക് ഓർണമന്റസും നോക്കാൻ വേണ്ടീട്ട് ഞാൻ ഒരുഉ മറ്റേ കട്ടകട്ടന്റെ ബോക്സ്‌
ആഹ് ആഹ് ആഹ്
അതൊന്നും നിക്ക് വിഷയല്ല പിന്നെ ആഹ് ആഹ് ആഹ് ആഹ് ആ പിന്നെ ടോയ്ലറ്റിന്റെ ഫ്രണ്ടിലിടാൻ രണ്ട് ചൗട്ടി.
ആഹ് ചൗ
പിന്നെ കുഞ്ഞിനാ പാ പാലൊക്കെ കൊടുക്കുമ്പം പൊതിഞ്ഞു വെക്കാനായിട്ട്.
ആഹ്
വടെ വല്ല്യൊരു ച
ആഹ് ആഹ് ആഹ്